ആ കേക്കാല്ലേ
ഏ
കേക്ക്ണില്ലേ
ആഹ് കേക്ക്ണ്ട്
എന്തേക്കെ വിവരം സുഖല്ലേ
ആഹ് സുഖാണ്
ഞാൻ രാവിലെ കൊറേ വിളിച്ചല്ലോ ബിസി ആയിര്ന്ന് നമ്പറ് കണ്ടീല്ലേ
എന്തേ ആവോ ന്നാ അറീല ഉം
കുട്ടി കരയീണ്ടോ
ഓനെ ഒർക്കാണ് ഞാന്
ആഹ് അതാണല്ലേ മറ്റൊരൊക്ക പോയില്ലേ മൂത്തരൊക്കെ ഉം
ഉം ഉം വ വേറ എന്താ സുഖം ഇന്നട്ട് എന്തേക്കെ അന്റെ വർത്താനം
നല്ല വർത്താനം തന്നെ ഞാൻ ഇന്ന് കൊറെ ദിവസായി വിളിക്കണം വിചാരിക്ക്ണ് ഇപ്പ രാവിലെ ആണെങ്കി ഒന്ന് കുട്ടിയളെ സ് കൂളിൾലൊക്കെ പോയി ഒഴിഞ്ഞിരിക്കുമ്പഴ വിൾചെക്കിയത് പിന്നെ ഇയ്യ് പണി തെര്ക്കിലാവും വിചാര്ച്ച്
ആഹ്
വേറെ എന്താ ചോറും കൂട്ടാനൊക്കെ ആയോ
ആ ഒക്കെ ആയി കുളിയോക്കെ കഴിഞ് ഇങ്ങനെ
ആഹ് എല്ലാം കഴിഞ്ഞിലെ ഇന്റെ പണിയള് ഒക്ക കഴിഞ്ഞിട്ടോള്ളൂ കുളി കഴിഞ്ഞിട്ടില്ല
ഉം ഇന്ന് ഇന്റെ നേർത്തെ കഴിഞ്ഞു
ആഹ് ഇപ്പ രാവിലെ മുതല് ഇങ്ങനെ മഴ ഇങ്ങനെ ഇണ്ടല്ലോ
ആഹ് ഇതിലിണ്ട് മഴന്നെ
ആഹ്
ഉം. ഒന്ന് കൊറചേരം ന്ന് വെയിലർച്ചു കഴിഞ്ഞിട്ട് പിന്നെ മയന്നെ
രാവിലൊക്കെ നല്ല മഴയാര്ന്നു. ഇപ്പോഴും ങ്ങ ചാറി കൊണ്ട് ക്കണ്ട്. വേ ഇന്ന് വെയിലൊന്നും ല്യ. ഇന്നലെ പിന്നെ നല്ല മഴെയ്തിട്ട് പിന്നെ ങ്ങട്ട് നല്ല മെയിലരച്ച്.
ആഹ്!
വേറെ ന്തൊക്കെ വിശേഷം?
വേറെന്താ. സുഖം. അങ്ങനെ പോണ്.
ന്നലെ ആഹ് കല്യാണ ണ്ടാര്ന്ന് ലെ?
ആഹ്! ആഹ്!
ആഹ്! എപ്പഴാ വന്ന്?
അഹ് ഹെ അപ്പ തന്നെ പോന്ന്ക്ണ്. കൊർചേരം നിന്നുകാണ്ട് അങ്ങനെ പോന്ന്.
ചെക്കൻ വരാൻ നിന്നീല്ലേ?
ഇല്യേയ്.
ഏഹ്!
ഈ കുട്ടിനേറ്റല്ലേ. ചെറീ കുട്ട്യല്ലേ. അപ്പ ഓനെ ആഹ് ല്ലാരും മണ്ടിപ്പായല്. ഉം അയില് ആകോ ആഹ്!
ഞാൻ വേരണംന്നെക്കെ വി ചാരിച്ചാരുന്നു. പിന്നെ വരാൻ പറ്റില്ല. ഓരോ തെരക്കയിട്ട്.
ഉം ഞാനും മഴയ്തപ്പോ ങ്ങനെ മടിച്ചു നിന്നൊക്കെ ചെയ്തു.
ആഹ് ആഹ്
ഉം പിന്നെ ങ്ങനാണ്ട് പൊ ഉം പോയാണ്ട് പിന്നെ ങ്ങനെ കൊർച്ചേരം നിന്നേക്ക് വേ പോന്നു. ങ്ങനെ
വേം പൊന്നു. വേം കല്യാണം കഴിയല്ലോ. നിക്കാഹോക്കെ കഴിഞ്ഞതല്ലോ. പ്പൊ വേം കല്യാനൊക്കെ കഴിഞ്ഞിണ്ടാവും.
ആഹ്! ആന്നെ.
വേറൊന്തെക്കെ വർത്താനം.
വേറെന്താ. ങ്ങന പോണ്. പിന്നെ നമ്മുക്കല്ലെങ്കി ഇങ്ങനെ റ്റൂറൊവുകയൊ അല്ലെങ്കി ന്തേലും അങ്ങനെ എല്ലാവരും പാടൊന്നും ഒരുമിച്ച് കൂടിയാലോ?
ആഹ് അങ്ങനെ വിചാരിക്ണ്ട്. എല്ലാരും കൂട വിസാരിച്ചിട്ടേ നമുക്ക് തീരുമാനിക്കാം.
ആഹ്! ആഹ്!
ഉം
ഉ പിന്ന ങ്ങനെ പോണ്ട സലം ന്തൊക്കെ ങ്ങനെ ഗ്രൂപ്പ് കൂടെ ങ്ങനെ പറയാ ലേ. നോക്കാന്നക്കെ
ഉം സമയോക്കെ വെ ന്താലും മഴക്കൊന്ന് താവട്ടെ. ഇപ്പൊ മഴക്കൊന്ന് കഴിഞ്ഞെന്റെ ഷേ ഈ മഴേത്തൊന്ന് പോയാല് പൊർത്തറങ്ങാൻ പറ്റൂല്ലേ.
ആഹ് അതന്നെ. മ ആഹ് മയെം പിന്നെ സ്കൂളില്ലാത്തീസൊക്കെ നോക്കാ.
ഒരുദീസം ന്തായാലും നോക്കണം. പിന്നെ ഈ മഴക്കൊന്ന് ഒതുങ്ങിട് ട്ടൊന്ന് വെയിലൊക്കെ തെറിക്കട്ടെ. രണ്ടീസൊക്കെരു കാലാവസ്ഥക്കൊന്ന് മാറിന്റെ ഷേ അല്ലെങ്കി നമ്മക്ക് പിന്നെ പോയത് വെറുതാവും. വണ്ടിലിരിക്കേണ്ടി വരും. പൊർ ത്തെറങ്ങാൻ പറ്റൂല.
ആഹ്! അതന്നെ. ഉം ആഹ് അപ്പൊ എല്ലാരോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പിന്നെ ഭക്ഷണത്തിനെ പറ്റിം
ആഹ്
ക്കെ ഇതാക്കാലോ ഇനിപ്പോ ഭക്ഷണേ ഏഹ് നമുക്ക് ഏൽപ്പിച്ചെ അങ്ങനെ എന്തേലൊക്കെ ചെയ്യണെ
രാവില്ത്തെ നമ്മക്ക് കൊണ്ടോവാ രാവിലത്തെ എല്ലാരും ഓരോരുത്തര് കൊറേശേ എടുത്താ പിന്നെ രാവില്ത്തെ ബുദ്ധിമുട്ടില്ലല്ലോ പിന്നെ ഉച്ചക് ക്ക് പിന്നെ നമ്മക്ക് ഏൽപ്പിക്കാം.
ഉം ഉം
അതേൽപ്പിക്കാം
ഉം അതന്നെ അപ്പൊ എല്ലാരോടും
ആഹ് ആഹ് എല്ലാരോടും ചോയിച്ചിട്ടേ ഞമക്ക് അങ്ങനെ ആക്കാം.
ഉം ഇത് കൊറ്ച്ച് നേരത്തെ അറിയും വേണം എന്നാലല്ലേ ഇപ്പം ഏ ഏൽകി ഏൽപ്പിക്കാൻ പറ്റു
എന്തായാലും ഇപ്പോ ഒരാഴ്ച മുന്നൊക്കെ തീരുമാനിക്കേണ്ടി വരുല്ലോ എന്നെങ്കിലല്ലേ ഒള്ളൂ
ഉം ഒക്കെ ഏയോ ഒമ്പ കൊറവാ ഭക്ഷണം ഉണ്ടാക്ക്ണോലൊക്കൊക്കെ തിരക്കൊക്കേക്കാലരം കല്യാണം തിരക് കൊക്കണ്ടേ പിന്നെ ഞമ്മക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാവും
ഇന്നാ ഞമ്മക്ക് ഇൺ ഇണ്ടാക്കി കൊണ്ടോവണ്ടാ രാവിൽ ത്തെ നമ്മള് വീട്ടിന്ന് വീട്ടിലുണ്ടാക്കണെന്താ ആഹ്
പിക്കുംമ്പറേ ചെലപ്പം ഇബളേ എങ്ങനെ വെക്ക്ണോലോട്ങ്ങനെ പറഞ്ഞാ മതിയേല്ലോ
ആഹ് അതെ
ഉം അപ്പൊ ഓല്ക്ക് തിരക്കുണ്ടാവുകോ ആവോ അവും അറീ
ഇപ്പൊ അധികൊന്നും വേണ്ടിവരില്ലല്ലോ ഒരു അഞ്ചോ ആറോ കിലോനും ഉണ്ടാവൊള്ളൂ അതിനുള്ള ആളേ ഉള്ളൂ ഞമ്മള്
ആഹ് ഉം അതെ കല്യാണ സീസണൊക്കെ ആവുമ്പളേ
ആക്കാര കിട്ടൂലാക്കാ പിന്നെ ഇപ്പോ
ഞങ്ങക്ക് പിന്നെ എന്റെ എളാപ്പ വെക്കും.
അതെ
അതിന്റെ ഉം ആളാണ് അപ്പൊ പിന്നെ വേണേ നമ്മക്ക് ഉം ഉം
കല്യാണ പരിപാടിക്കൊക്കെ പോവോ?
ആഹ് ഇപ്പൊ ഇന്നലെ രണ്ട് കല്യാണ പരിപാടി ഉണ്ടായ്നു.
ഉം ആഹ് അപ്പൊ എന്നാ പിന്നെ അറിണോലാവുമ്പം നമ്മക്ക് അങ്ങനെ ഏൽപ്പിക്കാലോ.
ഉം ആഹ് അതാണ് ഞമ്മക്ക് ആ ആദ്യം തന്നെ ഡേറ്റ് ഒക്കെ ആയാല് പിന്നെ പറയാലോ
തീരുമാനിക്കാം
ഉം
ബിരിയാണിം പിന്നൈക്ക് വല്ല ചിക്കൻ പൊരിച്ചതോ അങ്ങനെ എന്തേലും മതിയല്ലോ.
ഉം ഉം
പ്ലേറ്റും ഗ്ലാസും വെള്ളൊക്കെ നമ്മക്ക് വീട്ടിന്ന് കൊണ്ടോവാ പുറത്തിന്ന് വെള്ളൊന്നും മേടിക്കണ്ട. ഇപ്പം അത് രണ്ട് മൂന്നാള് കുറച്ച് വലിയ ഇതില് വെള്ളം കൊടുത്താൽ മതിയല്ലോ.
ആഹ്
ആ എന്നിട്ട് നമ്മക്ക് റോഡ് റോഡ് സൈഡിൽ നിർത്തിയാണ്ടൊക്കെ അങ്ങനൊക്കെ
ആഹ് ഒരാ ഒഴിഞ്ഞ സ്ഥലത്തുള്ള പാർക്കിലോ അങ്ങനൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റിയ സ്ഥലം എവിടെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനൊക്കെ വണ്ടി നിർത്തിട്ട് അങ്ങനെ കഴിക്കാലോ
ആ ആ
കുട്ടി ഉറങ്ങിയോ ശബ്ദൊന്നും കേക്കാല്യ
ഉം ഒറങ്ങണ്ടേ
ആ
പാലുക്ഷയല്ലേ അപ്പൊ പിന്നെ വന്നതെ ഒന്നര കഴിഞ്ഞു ഉം
എന്നിട്ട് പാലൂടി മാറ്റാനായോ
ഇല്ല രണ്ട് വയസ് കഴിഞ്ഞിട്ട്
വേറെ എന്തൊക്കെ വർത്താനം എന്നേ നമക്ക് അങ്ങനെ തീരുമാനിക്കാം പറഞ്ഞ പോലെ എനി എന്തായാലും ആ ഗ്രൂപ്പിലൊന്ന് സംസാരിക്ക് അപ്പം നമ്മക്ക് എല്ലാർക്കും എല്ലാരെ എല്ലാരുടെ തീരുമാനം എന്താന്ന് അറിയാലോ
ആ
ഇത് ഒരാള് വരുമ്പോ ഒരാള് ഉണ്ടാവൂല്ല എല്ലാരും കൂടി ഒരുമിച്ച് വന്നെങ്കിലല്ലേ ഇപ്പൊ എല്ലാരുടെ തീരുമാനം അറിയുള്ളൂ
ആ അതന്നെ
ആ അല്ലെ നമുക്ക് എല്ലാർക്കും കൂടെ ഒരു കോൾ ചെയ്തിട്ടേ
ഉം
മെസ്സേജ് ഒക്കെ അതോ കോൾ ചെയ്ത് സംസാരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം ഒരു എല്ലാർക്കും ഒഴിവുള്ള ഒരു ടൈം സമയം കണക്കാക്കിട്ടേ
ആ ആ
ആ വിളിച്ചിട്ട് ഗ്രൂപ്പ് കോള് ചെയ്യാം
ആ ആ
ആ അപ്പൊ പിന്നെ കുഴപ്പില്ലല്ലോ മെസ്സേജ് അയക്കുമ്പോ ഒരാള് ഒരു മെസ്സേജ് ആയക്കും പിന്നെ രാവിലെ അയച്ച രാത്രിയാ മറുപടി ഇല്ല
ആ അതന്നെ
ആപ്പയിക്കുന്നല്ലേ എല്ലാർക്കും ഒഴിവുള്ള സമയത്ത് നമ്മക്ക് ഗ്രൂപ്പ് കോള് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം അപ്പൊ പിന്നെ എല്ലാരും ഒരുമിച്ച് എല്ലാരും അഭിപ്രായം അറിയാലോ
ആ ആ ഉം
എന്താ മീനൊക്കെ കിട്ടീന്ന്
കിട്ടിട്ടില്ലേ
ഏ എന്തെന്ന് വാങ്ങീട്ടുണ്ടാവൂലേ അല്ലേ വന്ന് മീൻകാരൻ വന്നീല്ലേ
ആ അപ്പൊ അത് പറ്റിയൊന്നും ഇണ്ടായില്ല
ആ
പിന്നെ ഏറു അങ്ങാടിന്ന് അങ്ങനെ കൊണ്ടരലാണ് അ അങ്ങനെ കൊണ്ടരാന്ന് പറഞ്ഞിട്ട് പോയിക്ക്ണ് ഇപ്പം
ആ പിന്നീപ്പോ കൂളിയൊക്കെ കഴിഞ്ഞാ പിന്നെ മീൻ നന്നാക്കി വെക്കാൻ മടിയില്ലേ
ഉം ഉണ്ട് പക്ഷെ കിട്ടോകോളങ്ങ് നിക്കാണ് വേഗം
നിക്കണ്ട വെച്ചിട്ട് വേഗങ്ങ് പോയി കുളിച്ചുണ്ടാവൂല്ലേ
ഉം
ഉം തല്ലേ ദിവസം വരുത്തിച്ചാ മതി ഇങ്ങനെ ആകുമ്പോ നേരെം വെളുക്കുമ്പോ കൊണ്ടേ പിന്നെ പണികളക്കെ വേഗം കഴിക്കാം
ആ അതന്നെ
ഉം. ചെലപ്പങ്ങനെ ഇണ്ടായേണ്ട് ഫ്രിഡ്ജ് കൂടൊക്കെ. ഉം. ഇപ്പെല്ല.
വേറെന്താ?
ഇന്നലെ പിന്നെ വിര്ന്നാരൊക്കെ ഇണ്ടായിനി അപ്പൊ പിന്നെ അങ്ങനെ.
ആഹ് ആഹ്.
ഉം.
ത തലേ ദിവസത്തെ ഒന്നും കൂട്ടൂലേ ബാക്കിയുള്ളാ കറിയൊന്നും.
ആഹ് ആഹ്.
ഉം ഉം ഉം.
ഉം അഹ് ഏഹ് ഇങ്ങനെ വെ ക്കും. ഫ്രിഡ്ജ്ക്ക് വെക്കും ഇന്നട്ട് പിറ്റേന്ന് ചൂടാക്കി
ഉം ഊം. തലേ ദിവസത്തെ കറിയൊന്നും പറ്റൂലല്ലോ.
ഭർത്താവ് ചീത്തൊക്കെ പറയും.
ആഹ്. അന്നന്നക്ക് ഇള്ളത് ഇണ്ടാക്കിയാ മതീലേ ചോയിക്ക്ണ്ടാവൂലേ.
ആന് അത് ഇങ്ങനെ പറയും. ഫ്രിഡ്ജ് ഇട്ത്ത് വലിച്ചെറ്യണാ ദ്യം ന്നൊക്കെ പറയും ഉം.
ചെലോര്ക്കത് തീരെ ഇഷ്ടണ്ടാവൂലേ, ഈ തല ദിവസത്തെ ചൂടാക്കി ചൂടാക്കി ഒരീസൊക്കെ നടക്കും.
അത്ര നല്ലതല്ലല്ലോ.
ആഹ് നല്ലതു അല്ല അതെന്നെ. പിന്നെ നമുക്ക് പാക ത്തിന്ണ്ട് ഇണ്ടാക്കാനൊന്നും വെയ്ക്കൂലല്ലോ.
ഇല്ല അഥവാ ആരേലൊ ക്കെ വന്നാലേ ഭക്ഷണത്തിനൊക്കെ വന്നാ പിന്നെ. ഒക്കെ
നമ്മള് പാകത്തിനുണ്ടാക്കാ ഇഞ് കൊറച്ച് മതീ വെച്ച്ട്ട് ഇണ്ടാക്ക്ണ അന്നേക്കാരം ആരെങ്കിലും കേറി വരാ. പിന്നെ അ പ്പൊക്ക് അപ്പൊ കെടന്ന് കെട്ടി മറിയെണ്ട്യേരും ഉം.
പിന്നെ തേങ്ങ അര്ച്ച കറിയാ ഇണ്ടാക്കാ അപ്പൊ പിന്നെ അങ്ങനെ ഇണ്ടാവും ചെയ്യും.
ആഹ് തേങ്ങ അര്ച്ചാ പിന്നെ എന്തായാലും കൊറച്ച് ഏറെണ്ടാവും. പിന്നെ രാവിലത്തെ കടീൽക്കൊക്കെ ഇഷ്ടള്ളോരാണെങ്കി അങ്ങനെ ആണ്ട് ചെലവാവും.
ഉം. അതാ അങ്ങനൊന്നും പറ്റൂലേ.
ഉംഉം.
ഉപ്പാക്കാണ് ഏറെ പറ്റാ
കടീൽക്കൊക്കെ മീൻകറിയൊന്നും ഇഷ്ടണ്ടാവൂല ല്ലേ.
ആഹ് മീൻ കറിയാണെ പിന്നെ കൊഴപ്പെല്ല.
ആഹ് ആഹ് ആഹ്.
ഇങ്ങനെ തേങ്ങ അര് അരക്കാത്തൊക്കാവുമ്പോ പിന്നെ വല്യ ഇഷ്ടല്ല.
ആഹ്.
അത് ഞമ്മക്കും അങ്ങൻ തന്നെ. അങ്ങനെ ചേലായി.
ഈ ഞങ്ങക്ക് ഇവടെ തേങ്ങ അരച്ച കറി ഇഷ്ടല്ല്യ തേങ്ങ അരക്കാത്ത കറിയാ ഇഷ്ടം.
ഏഹ്. അതോണ്ട് പിന്നെ സുഖായല്ലൊ.
ആഹ് തേങ്ങര്ച്ച കറിനോട് മുളക് കറിയാണ് എല്ലാർക്കും ഇഷ്ടം. തേങ്ങ അര ച്ച് വല്ലപ്പോഴും നല്ല മീനൊക്കെ കിട്ടുമ്പോ തേങ്ങാ ഇപ്പ അരച്ചിട്ടൊക്കെ തേങ്ങ അരച്ചിട്ടൊക്കെ നല്ല മീൻ വല്യ മീനൊക്കെ കഷ്ണ മീനൊക്കെ ആകുമ്പോ. വെക്കൊള്ളൂ. ബാക്കി എല്ലാ മീ ൻ ഇങ്ങനെ വെക്കാ.
അം ഏഹ്
ഉം ഉ ഉ
ഉം
വേറെന്തൊക്കെയാ ആഹ് എന്നാ പിന്നേ എനിക്ക് കുട്ടിനെ ഒറക്കിക്കോ ഞാൻ കുളിക്കാനും പോട്ടെന്നെ പിന്നെ വിളിക്കണ്ട് ട്ടാ
ആഹ് ആഹ് ആയിക്കോട്ടേ